ഹലോ കേക്കുന്നോ
ആഹ് കേക്കാടി
ഉം പിന്നെ സുഖാണോ
ആഹ് എടി സുഖവാ നിനക്കോ
എനിക്ക് സുഖം ആഹ് ഫുഡൊക്കെ കഴിച്ചാ
ഇല്ല കഴിക്കാൻ പോവുന്നേള്ളൂ നീയോ
ഞാൻ കഴിച്ച്
ആന്നല്ലേ
ഉം പിന്നെ എന്തെടുത്തോണ്ടിരുന്നെയ
ഉം ഞാനിങ്ങനെ ഇവിടെ ചുമ്മായിരുന്നതാ ഒരു സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞായിരുന്നേട്ടോ
ആഹ് ഞാനിവിടെ സിനിമ കണ്ടോണ്ടിരുന്നതാ അപ്പം ഈഹ് ലാലേട്ടന്റെ തന്മാത്രാ സിനിമയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നെ
ഉം
അപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് ആ സിനിമ ഇഷ്ടാന്ന് അപ്പൊ ഞാൻ വിചാരിച്ച് ജസ്റ്റ്‌ വെറുതെ ഒന്ന് വിളിക്കാന്ന്
ആടി എനിക്ക് ആ സിനിമ ഇഷ്ടാ നല്ല സിനിമയല്ലേ മോഹൻലാലിന്റെ ഇറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് നല്ല മൂവിയ
ഉം അതെ അതെ ഏയ് ലാലേട്ടനൊക്കെ വളരെ സൂപ്പർ ആയിട്ടല്ലേ അഭിനയിക്കുന്നെ
പിന്നെ ഈ ദൃശ്യം ഒണ്ടല്ലോ ഇപ്പൊ ഇറങ്ങിയ ദൃശ്യം
ആഹ്
ജിത്തു ജോസഫ് ഇല്ലേ അതിന്റെ ഡയറക്ടറും റൈറ്ററും ഒക്കെ
ഉം
അപ്പം അങ്ങേര് പറയുന്നത് മോഹൻലാലിന്റെ ഓരോ ചെറിയ ഒരു നോട്ടം പോലും ഭയങ്കര രസവായിട്ടാ ഏഹ് അഭിനയിക്കുന്നെ എന്നൊക്കെ അങ്ങേര് ഇൻറോയിനകത്ത് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഡേറക്ടർമാരും റൈറ്റർമാരും ഒക്കെ പറയുന്നത് മോഹൻലാലിനെ പറ്റി കേൾക്കാൻ നല്ല രസാ
ആഹ് അത് സത്യാണ് ലാലേട്ടനൊക്കെ എന്ന് വെച്ചാ അതൊരു ഒരു ഡയമണ്ടാ നമ്മുടെ സിനിമാ ലോകത്തെ ഡയമണ്ടാ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ
മ്മടെ മോളിവുഡ് തന്നെ ഇത്രയും നല്ലൊരു ഇതില് പോവാൻ കാരണം മോഹൻലാലും ഈ മമ്മൂട്ടിയും കുറച്ച് നല്ല നല്ല നടന്മാരുണ്ട്
ഉം പണ്ടത്തെ നടന്മാരും നല്ലതാ ജയൻ പിന്നെന്തുവാ ജയനെ മാത്രമേ എനിക്ക് ഓർമ്മയൊള്ളൂ ബാക്കിയാരുടെം പേര് കിട്ടുന്നില്ല അങ്ങോട്ട് അവരും നല്ല നടന്മാരാരുന്നു
നല്ല നടന്മാരൊക്കെയാ ഈ മമ്മൂട്ടിം മോഹൻലാലും അല്ലാതെ വേറെ ഫഹദ് ഫാസിലൊണ്ട് നിവിൻ പോളി ഒണ്ട് ഇപ്പ ഇപ്പം കൊറേ നടന്മാര് കേറി വരുന്നൊണ്ട് ടോവിനോ ദുൽഖർ സൽമാൻ
ഖറ്
ഉം ഇഷ്ടം പോലെ പേരൊണ്ട്
ഈ പണ്ടത്തെ സിനിമകൊക്കെ ആണെങ്കില് കഥയ്ക്കൊര് ഇമോഷൻസ് ഈമ് കഥയില് ഇമോഷൻസിന് കൂടുതല് ഇമ്പോട്ടൻസ് കൊടു ക്കുന്നുണ്ടാര്ന്ന് പക്ഷെ ഇന്നത്തെ കാലത്ത് ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയല്ല ആഹ് എ ലാലേട്ടനും മമ്മൂട്ടിയും ഒന്നും അഭിനയിക്കുന്ന സിനിമയില്ല അല്ലാത സിനിമകളിലൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു അടിയും ഇടിയും അങ്ങനെ കൊറേ ഇതിന് ഇമ്പോട്ടൻസ് അതിനാണ് ഇമ്പോട്ടൻസ് കൊടുക്കുന്നത്
ആ ഇപ്പം എറങ്ങുന്ന കൊറേ സിനിമകളൊക്കെന്ന് പറയുമ്പോ നമ്മ്ടെ ഈ ഇപ്പൊ എറങ്ങിയ കൊറേ സിനിമകൾനകത്ത് ഈ അടി ഫൈറ്റ് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഈ ഇപ്പൊ ഒരു അതിരടീന്ന് പറഞ്ഞ സിന് കോളേജ് പിള്ളേരുടെ ഓരോ കാര്യങ്ങളും അവരില് അവരുടെ എടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പടക്കളം അതിരടി ആ രണ്ടൂന്ന് സിനിമകളിലൊക്കെ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടയാ അല്ലേ
ആഹ് ഞാനീ പടക്കളം കണ്ടിട്ടുണ്ട് പക്ഷെ അതിരടി കാണണോന്നൊണ്ട് അതിന്റെ കഥ എനിക്കറിയില്ല കോളേജ് ബേയ്സ് അല്ലേ കഥ
ആഹ് സംഭവം കോളേജ് ബേസ് ആണ് ഇത് പോണക്ക് കൊറച്ച് ഈ പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടി അവസാനം അത് അടി ആവും പടക്കളത്തിന്റെ ക് കണക്കൊള്ളത് തന്നെ
ഉം ഈ പണ്ടത്തെ ത്തെ പണ്ടൊക്കെ ആണെങ്കി സിനിമകള് നമ്മ്ക്ക് ഫാമിലിയായിട്ടിരിന്ന് വൈബെയ്ത് ഒരു മനസ്സമാധാനത്തോടെ കാണാ ഒക്കുന്ന സിനിമകളാര്ന്ന് പക്ഷെ ഇപ്പം ഫാമിലിയാട്ട് ഇരുന്ന് സിനിമ കാണാ ഒക്കുന്ന സിനിമകളല്ല പലതും എറങ്ങുന്നത്
ആഹ് ഇപ്പൊന്ന്പറ ഫ്രണ്ട്സു ആയിട്ട് കസിൻസു ആയിട്ടൊക്കെ പൊ ഫാമിലി ആയിട്ടുള്ള മൂവീസ് ഒക്കെ ഇണ്ട് കൂടുതലും മോഹൻലാലിൻ്റെ ആ കേട്ടോ ഈ ഫാമിലി മൂവി ഇപ്പ എറങ്ങിയ ദൃശ്യം ഈ ഹൃ ഹൃദയപൂർവം അങ്ങനെ ക്ക ഒള്ള സിനിമകളൊക്ക വാഴ വാഴ ഫ്രണ്ട്സു ആയ്ട്ട് കസിൻസുമായിട്ട് കാണാൻ പോവാൻ കൊറ് ച്ചൂടെ നല്ലതെന്ന് തോന്നുന്നു
ആഹ് അതെനിക്കു തോന്നി നീ പറഞ്ഞ സിനിമ ഏതായിരുന്നു ഹൃദയപൂർവം അതും പിന്നെ ഏതാ അതിനാ വേറെ ഏതോ ഒരു സിനിമയും കൂടെ ഒരുമിച്ചെറങ്ങിയത് എനിക്ക് തോന്ന്ന്ന് ആഹ് ഇത് മ് നേ ലോക ലോക
ആഹ് ആഹ് ലോക ആഹ്
ലോക എനിക്കോന്നുന്നു ആഹ് ഫാമിലിയായിട്ട് കാണാൻ ഒക്കുന്ന രീതീലൊള്ള സിനിമയല്ല
അല്ല അല്ല അല്ല അതീ കൂടുതല് ഫ്രണ്ട്സ് അല്ലെങ്കി ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റും ഫാമിലിയായ്ട്ട് കാണാൻ പ മറ്റെത് ഈ ഈ നമ്മടെ ഈ മോഹൻലാൽ അഭിനയിക്കുന്ന കൊറേ സിനിമകള് ഫാമിലി ആയിട്ട് കാണാൻ പോകാൻ പറ്റും എന്റെ അമ്മയൊക്കെ മോഹലാലിന്റെ എല്ലാ സിനിമ മിക്ക സിനിമേം പോയ് കാണാറൊള്ള ആളാ
അതാ ഞാനും ഇങ്ങനെ ഇപ്പ ദൃശ്യം എറങ്ങിയ ടൈമല്ലേ എനിക്കും ദൃശ്യം കാണാൻ പോണോന്നൊര് ആഗ്രഹ ഒണ്ട്
ആഹ് ഞാനും പോണോന്ന് പറഞ്ഞ്ങ്ങന ഇരിക്കുവാ
ഉം ഇനി ഇപ്പഴത്തെ സ് നിമകളിലേം പണ്ടത്തെ സിനിമകളിലേം പാട്ടുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാ പണ്ടക്കെ ആണെങ്കി നല്ല എന്ത് നല്ല എല്ലാ ലിറിക്സിലെല്ലാം നല്ല ഇമോഷൻസും നല്ല ഫീലും തട്ടിയ പാട്ടുകളാര്ന്ന് ഇന്നത്തെ പാട്ടുകള് എന്തുവാ
അത് ഈ സിനിമ ബേസ് ചെയ്ത്ട്ടാ ഇപ്പ എറങ്ങുന്ന സിനിമകളെല്ലാം ഫുള്ള് അടി ഇടിയെക്കല്ലേ അപ്പ അതിനകത്ത് ഈ റൊമാന്റിക് പാട്ടുകള് വെച്ച് കഴിഞ്ഞാ അത് ഹിറ്റ് ആവില്ലല്ലോ അപ്പം അതിന് ഈ പറഞ്ഞ കണക്ക് ഈ കൊറച്ച് മാസായിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലും അത് സിനിമ ടെ ഒര് രീതിയിലാടീ സിനിമ റൊമാൻറിക്കാണെങ്കില് പാട്ടും അങ്ങനെ ഒള്ള രീതിയിലായിരിക്കും
ഉം അതു അല്ല നമ്മക്ക് പണ്ടെക്കെ ആണെങ്കി തിയേറ്ററിലൊക്കെ പോയി കാണാന്ന് വെച്ചാല് ഒര് എന്തോ പറയുന്ന ഒര് ഭയങ്കര ഒരു ഫീല ആരുന്നു ഇപ്പോഴന്ന് വ വച്ചാല് ആ ഇപ്പോഴെന്നുച്ചാ ഹോം തിയറ്റർ അതല്ല പകുതി മുക്കാലും സിനിമകളം പെട്ടെന്ന് തന്നെ ഒ ടി ടി യിൽ എറങ്ങും
പിന്നെ ഭയങ്കര പെട്ടെന്ന് ഒടിടി ലെറങ്ങുന്നെ ഏഹ് ഇപ്പൊ ഇപ്പൊ
അപ്പം പറെ ഈ തിയേറ്ററി പോയി കണ്ട കണ്ടവർക്കൊക്കെ എന്ന് വച്ചാ അതൊരു വലിയ ഫീലാണെങ്കിലും ഇവര് പറയും നിങ്ങള് കാണുന്നേനുമ്പേ ഞങ്ങള് കണ്ട് നല്ല സിനിമയാ അതായിതാന്നൊക്കെ പറയും ഒ ടി ടി കാണുന്നവര്
ഉം ഒ ടിടിയിലിപ്പം പെട്ടെന്ന് എല്ലാ സിനിമകളും എറങ്ങുന്നുണ്ട് എനിക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമ ഒക്കെ കൊഴപ്പില്ല നല്ല കാര്യം തന്നെ കാര്യം ഇപ്പ വീട്ടിൽ പോയി കാണാൻ പറ്റാത്തവർക്കൊക്കെ
കണ്ടൂടെ അന്നാ പിന്നെ നമുക്ക് ഒരുവട്ടോടെ സിനിമ കണ്ടൂടെ
അത് ശരിയൊക്കെ തന്നെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കി ഒന്ന് വീണ്ടും വീണ്ടിരുന്ന് കാണാനൊക്കെ ഒക്കും
പിന്നെ നമ്മളങ്ങനെ എത്ര സിനിമകള് കാണുന്നൊണ്ട് വീണ്ടും വീണ്ടും കണ്ടൊണ്ടിരിക്കുന്ന
ഈ പഴയ ദിലീപിന്റെക്കെ സിനിമകള് സി ഐ ടി മൂസ പാണ്ടിപ്പട അങ്ങനെയുള്ള സിനിമകളൊക്കെ അതൊക്കെ ഇപ്പഴും കാണുന്നുണ്ട്ല്ലെ
അതാ നമ്മള് ദിലീപിനെ കൊറേ മിസ് മിസ് ചെയ്ത് എല്ലാ നടന്മാരെ പോലെ തന്നെ വളരെ എന്തുവാ ഡയമണ്ട് ആണ് ദിലീപ്
കോമഡിക്ക് കോമഡി ഈ ആക്ഷന് ആക്ഷൻ എല്ലാം ഉണ്ട് അയിനാത്ത്
പിന്നെ കലാഭമണി കേട്ടി നിനക്കറിയായിരിക്കുവല്ലോ കലാഭമണി
കല കലാഭവൻമണി അറിയാം
ഉം അദ്ദേഹത്തിന്റെ പാട്ട്കളും പാട്ട്ണ്ടും അഭിനയം കൊണ്ടും എല്ലാം ജനഹൃദയം കീഴടക്കിയാരു
ആഹ് ഈ നാടൻ പാട്ട കലാഭവൻ മണി കൂടുതലും പാടുന്നെ അതൊക്കെ ഇപ്പോഴും ട്രെൻഡായി ഈ ഫ്ലോട്ടിന്റെ ഒറൽ അമ്പത്തിലെ ഉണ്ടവസത്തിനൊക്കെ ആ അതിനകത്ത് ഇപ്പോഴും കലാഭവമണിയുടെ പാട്ടുകൾ ഇടാറുണ്ട്
അതോല്ല എവിടെങ്കലും ഗാനമേളക്കെ ഉണ്ടെങ്കിൽ അവിടം കൂടുതൽ ഈ പാട്ടുകളാണ്
ആണ് ആണ് ആണ്പിന്നെ വിനീത് ശ്രീനിവാസന്റെ സിനിമകള് അടിപൊളിയ നാരുട
അങ്ങേരുടെ സിനിമകളെക്കാട്ടും കൂടുതലും പാട്ടുകളാണ് ഹിറ്റായത്
ആ തട്ട അത് അങ്ങേരുടെ മിക്ക സിനിമകളും പാട്ട് ഇതാക്കുന്നത് ഷാൻ റഹ്മാൻ പറഞ്ഞ ഒരാളാ അത് മാത്രല്ല അങ്ങേരുടെ സിനിമ തട്ടത്തിന്മറയത്ത് പിന്നെ ഹൃദയം ഓ മറ്റൊരു സിനിമ അല്ല എല്ല ലൗസ് ആ് തട്ടത്തി മറയത്തെക്കെ കണ്ടിട്ടില്ലേ
ഞാൻ സിനിമ അതൊന്നും കണ്ടിട്ടില്ല കാണണന്ന് വിചാരിക്ക പക്ഷെ ആ ടൈമില് സമയം കിട്ടൂല
തട്ട ഞാനൻ ഈ എടയ്ക്ക തട്ടത്തിന് മറയ ത്ത് കാര്യ ഈ പറഞ്ഞക്ക് സമയം കിട്ടണന്ന്ല്ലല്ലോ കണ്ടപ്പോ പിന്നെ ഫേവറേറ്റ് ഇല്ല്യാ
തട്ടത്തിമറയത്ത് സിനിമയില് നടനും നടിയാരാ
ഈ നിവിൻ പോളിയും പിന്നെ നാട്ടി യയുടെ പേര് കറട്ട് ഓർമ്മല്ലാണ്ട് ഏ വച്ചാങ്ങാണ്ടാതോണ്
ഓ ഉം ഇന്നാ എനിക്കൊന്ന് കാണണത്
ആഹ്അടിപൊളി സിനിമേ പിന്നെ ഹൃദയം കണ്ടിട്ടില്ലേ
ഹൃദയം പാട്ടേകേട്ടിട്ടുള്ളു കണ്ടി ദശനൊക്കെ വരുന്നതണോ ദശന നടി ആഹ് അതിന്റെ
മോഹൻലാലിന്റെ മോഹൻലാലിന്റെ മോള് മോനൊക്കെ വരുന്നു മോളല്ല മോൻ
ആ കല്യാണി പ്രിയദർശനും ആഹ് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പകുതി കണ്ടിട്ടുണ്ട് ഫുള്ള് കാണാന് ഇതുവരെ പറ്റിയിട്ടില്ല
സിനിമെന്ന് പറയുമ്പോ ഏഴാം ക്ലാസ് ഞാൻ ഏഴാം ക്ലാസ് അതായത് രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി ഇരുപത്തി എത്രാണ്ടില അത് ഇറങ്ങിയത് ഇരുപത്തൊന്നാ തോന്നുന്നു ഈ സിനിമ അറങ്ങീത് ട്ടാ
ഉം
ആഹ് ന്താ അന്ന് ആ സിനിമ അന്ന് എനിക്ക് കണ്ടം ഇപ്പം എല്ലായെങ്ങങ്ങും മനസ്സിലായില്ല
അല്ലല്ലേ നീ പ്ലസ് ടു ആയി കാണത്തില്ലേ അന്ന്
ഓ അന്ന് എന്റെ അനീത്തിയുടെ ഒരു ഓർമ്മ വച്ചു പറഞ്ഞത
ഉം ഉം
ആഹ് ആഹ് ആഹ് എന്താ അതായത് ആഹ് സമയത്ത് ആഹ് സിനിമ കണ്ടപ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലായില്ലാ പക്ഷെ ഇന്ന് ഇപ്പ ഈ എടക്കാ സിനിമ കണ്ടപ്പൊ കൊറച്ച് ദൂട ഡീപ്പാട്ട് അതിനകത്ത് കണക്ട് ആകും അങ്ങനെ ഒരു സിനിമ കോളേജിന്റെ വൈബാണെൽ അങ്ങനെ ഈ കല്യാണം കഴിഞ്ഞട്ടുള്ള വൈബാണെങ്കിൽ അങ്ങനെ എല്ലാം ഉള്ള ഒരു സിനിമ
അതാ എനിക്കിന്ന് ഫസ്റ്റ് ഹാഫ് ഈ ദർശനം അതൊക്കെ വ ദർശനൊക്കെ വരുന്നത് കോളേജിലെ ടൈമില് വെച്ചിട്ടാ
ആഹ് അത് അത് ആഹ് കോളേജില് പഠിക്കുമ്പം ഉള്ളൊരു ഇതും പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആഹ് ഒരു ഇതും തമ്മിലുള്ള അതിനെ വെച്ചിട്ട് കുറെ റീലൊക്കെ ഉണ്ട് ഇൻശരാമിലൊക്ക ആലും
ആഹ് എനിക്ക് അതിലെ പാട്ട് വെച്ചിട്ട് ഞാൻ കുറെ റീൽ കണ്ടിട്ടുള്ളത്
ആഹ് പാട്ടും കഥയും സിനിമ അടിപൊളിയ അടിയ
ആഹ് ഭയങ്കരായിട്ട് ഫേമസ് ഡയലോഗ് ഇല്ലായിരുന്നോ എന്ത് ദർശന നീ മുടി അഴിച്ചിട്ടാല് അങ്ങനെ എന്തിനാ പറയുന്നെ ആഹ് അതൊക്കെ ചില കോളേജ് പ്രോഗ്രാമുകളിലും ഈ ഡയലോഗ് വെച്ചിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇത്‌ റീലില്
ആഹാ ഈ സിനിമകള ഡയലോഗ് ഒക്കെ ഭയങ്കര ഈ കോമഡി റീലിങ്ങ യാലും അത്ടും ഈ ഡാൻസിന് ഇടയ്ക്കൊക്കെ ഉള്ള ഡയലോഗ് ഇടയ്ക്ക് ഡയലോഗ് ഒക്കെ വരുമല്ലോ അത് ഈ സിനിമയിന്നാ എടുത്തിടുന്നെ
ഉം ആഹ് പിന്നെ നീ നീ ദൃശ്യം കാണാൻ പോന്നുണ്ടോ
ആഹ് പോന്നുണ്ട്
ആഹ് പോകുന്ന ടൈമിൽ എന്നെയും കൂടെ ഒന്ന് എങ്ങനാന്ന് വെച്ച തീരുമാനിച്ചിട്ട് എന്നെ പിന്നിൽന്ന് ഒന്ന് വിളിക്കണേ ഇപ്പൊ ഞാൻ വെക്കട്ടോ ടിക്കറ്റ് ഒക്കെ എനിക്കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ
ആഹ് ആഹ് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം ഓക്കെ ടി നമക്ക് ഒരുമിച്ച് ആഹ്ശരി ശരി ആഹ്